ഹലോ
ആഹ് കേക്കുണ്ടോ ആഹ് ഉണ്ട്ണ്ട് സൗണ്ട് കുറവുണ്ടോ
ആഹ് കുറവാണ്
ആഹ് ചെറുതായിട്ടല്ലേ ഉം എന്താ പാട് ഉം നല്ലേ ഇല്ല കയ്ച്ചിട്ടില്ല അവടെ കഴിച്ചോ
ഇല്ല കയ്ച്ചിട്ടില്ല ഞാന് ലേശം ഗ്രേവി ഇണ്ടാക്കാ ചാരിച്ച് ഇങ്ങനെ നിക്കാന് അടുക്കളയിൽ
ആഹ് ആഹ് എന്ത് ഗ്രേവിയാ
ചിക്കന്റെ ബിരിയാണി റൈസ് ണ്ട് അപ്പൊ അയിക്ക് കൊറച്ച് ഗ്രേവി ഉണ്ടാക്കാ ചാരിക്ന്
ഉം ണ്ടാക്കി കഴിഞ്ഞോ
കഴിഞ്ഞിട്ടില്ല ഉള്ളി ഇപ്പ തീമട്ടണ്
ആഹ് ആഹ് ഇനി അതൊന്ന് വാടി കിട്ടട്ടെ ആഹ് ആഹ്
ഉം പിന്നെ വേറെന്താ അവിടെ എന്താ സ്പെഷ്യല്
ഇവടെ മുരുങ്ങാക്കായ്ക്കറിണ്ട്. കാബേജ് ഉപ്പേരിയുണ്ട് തേങ്ങരിച്ചാണ്ട്
ഏഹ്
ആ പരിപ്പിടാതെ
ഏഹ്
മുരിങ്ങയും ക കായും തക്കാളിയും ഇട്ടാണ്ട് എന്താ മഞ്ഞൾപ്പൊടി ഇട്ടാണ്ട് വേവിക്കുക
ഉം ഉം
പിന്നെ തേങ്ങയുംഅയ്യക്മുളകും പിന്നെ ചീ ചീരുള്ളി ഉണ്ട് പെരിഞ്ചീരകം ഇടൂല ചീരുള്ളി
ഏഹ്
അയിന്റെ ചെറിയ ആഹ് ആഹ് അരിച്ചിട്ട് പ ആഹ് പിന്നെ ഇത് കർ എന്ത് കേബേജ് ഉം പിന്നെ ചി ചിക്കൻ
ഉം ഇപ്പൊ മീനിന് നല്ല വിലയാണല്ലോ മത്തിക്കൊക്കെ നല്ല വിലയാണിപ്പം ചെറിയ മത്തി പോലും കിട്ടാനില്ല
ചിലതും അഞ്ചു പൈസയ്ക്ക് ഇല്ല ടേസ്റ്റ് കിട്ടൂല വെറുതെ കേതല് മാതിരിയാണ്
ഉം ഇത് ഞമ്മള് വണ്ടികാരടുത്തു നിന്ന് വാങ്ങുമ്പോം ശ്രദ്ധിച്ചു വാങ്ങണം കട അവിടെ പോയി വാങ്ങയാണെന്നുണ്ടെങ്കിൽ നല്ല മീൻ കിട്ടും
ഉം ആഹ് ഒരു ഇത് വേഗം കഴിച്ചാനും വേണ്ടി
കൊടുക്കുമല്ലോ അത് ചീച്ചിലുണ്ടാവും
ഉം ഓര് ആണുങ്ങളൊക്കെ വാങ്ങുമ്പോ ആണുങ്ങൾ വാങ്ങുമ്പ ഇപ്പോ വണ്ടിമേതന്നെ മീൻവാങ്ങി പോയിട്ടില്ലല്ലേ എല്ലാം നോക്കൂല്ലല്ലോ
ഉം ഹസ്ബൻഡ് പിന്നെ മീനൊക്കെ ഇക്ക വാങ്ങണെന്നുണ്ടെില് നല്ല മീനെ വാങ്ങുള്ളൂ അല്ലാതെ മീനെ കൂട്ടൂല ഫ്രിഡ്ജിൽ വെച്ചാലൊന്നും പിന്നെ മീന് കൂട്ടൂല അതിന് ഒരു ചൊയ വരുണ്ട് പറഞ്ഞാണ്ട്
ഒരു ദിവസം പിറ്റേ ദിവസത്തേക്ക് പറ്റൂല്ല രാത്രി കൊണ്ടവരും പിറ്റേ ദിവസം രാത്രി വരെ ഓക്കെ പിന്നക്ക് പറ്റൂല്ല ഉം ഉം ഞാൻ എന്നിട്ട് ബാക്കിയുള്ള മിന് ഞങ്ങൾ തന്നെ തിന്നല് ഉം അപ്പം ക കറിക്ക് ഇവിടെ ഇഷ്ടല്ല കാണാൻ താല്പര്യം
എന്നെ മീൻകറി പുട്ടക്കൊക്കെ നല്ല ടേസ്റ്റാ പുട്ടും മീൻകറിയും
ആഹ് ആഹ് ഒരാൾക്കൊക്കെ ഉം ഉം വല്ലാ താല്പര്യം ആഹ് വല്ല താല്പര്യം ഇല്ല മുളകിട്ട്
മുളകിട്ട കറിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം തേങ്ങരച്ച കറി എനിക്ക് പറ്റ റ്റൂല പക്ഷെ ഹസ്ബൻഡിന്‌ നല്ല മുറ്റുള്ള തേങ്ങരച്ച കറികൾ വേണം ഉം ഞാനിങ്ങനെ മുരിങ്ങന്റെ ഇല താളിച്ചതോ അങ്ങനത്തൊക്ക എനിക്ക് നല്ല ഇഷ്ടാ
ആഹ് ഇവടെയും എനിക്ക് എനിക്ക് പറ്റും ഇവിടെ പറ്റൂല താളിപ്പതൊന്നു തേങ്ങക്കെ ഇട്ടോണ്ട് ആഹ്
ഉം ഒതുക്കുക
എന്നാലും കറിയു വേണം ഉപ്പേരിയും വേണം വേറെ എന്തെങ്കിലും ഇറച്ച ആഹ് നാട്ടില്തന്നെ ഇല്ലില്ല നൈറ്റ്
രാത്രി മാത്രമല്ല ഉണ്ടാവുക
ആഹ് രാത്രി മറ്റോ ഉച്ചക്ക് പുറത്തുന്ന് ഇവിടെ ഉമ്മ ഉണ്ട് ഞാനുണ്ട് ഉം അവിടെ കുട്ടിയ കുട്ടികളൊക്കെ
ഒരാള് നഴ്സറിയിൽ ആണ്
ഉം
പിന്നെചെറുത്ണ്ട് ഇവടെ
ഉം ചെർത് ന്എത്രായി ഉം രണ്ടാളാ
ആഹ് മൂന്നാള് ഒരാള് സ്കൂളാഉം രണ്ടാക്ലാസ്സില ഉം പിന്നെന്താ ടൂറൊക്കെ പോവലുണ്ടോ
ആ ടൂറ് ആ ചെലപ്പോ അങ്ങനെ സ്ഥിരയിട്ടില്ല ന്നാലും ആകെ ര് ഞറാഴ്ചേ ലീവ് മാസത്തിലെക്കെ പോവോ ആഹ് ഒയ്യേ ന് മാ ആക്കെര്ഞായറാഴ്ച ലീവ് കിട്ടാ
മ്മ്
ആ ഞായറാഴ്ചന്നെള്ളപരിപാടി മൊത്തംണ്ടാവും
ആഹ് ഞാ ആ അങ്ങനെക്കെ ണ്ടാവൂല്ലേ ഞാന്പിന്നെഈ എന്താമ്മള് ഈ കോ പിന്നെ കടേലൊക്കെ പോമ്പോഫുഡൈക്കാനൊക്കെ പോമ്പോ ഇങ്ങനെ മിനി ആയിട്ട് പാർക്കൊക്കെ ഇണ്ടാവുല്ലോ അങ്ങനൊക്കെ പോവും കുട്ട്യോൾക്ക് കളിച്ചാപറ്റിയ സ്ഥലൊക്കെ ക ങ്ങൻത്തെ റിസോർട്ടിലൊക്കെ കേറ റെസ്റ്റോറന്റ്ല് ഉം ഉം അപ്പനല്ലവ്യൂവുംകാണാഓൽക്ക് കളിക്കും ചെമ്മക്ക് ഫുഡ് കിട്ടണ വെരെ
വെയിറ്റ്യ്യ്ണ്ടല്ലോ ഉം അല്ലാതെ ലോങ്ങ് ട്രിപ്പ് പോവല്ല്ല
ആഹ ലോങ് അങ്ങനെ കൊറേആയി പോയിട്ട്പണ്ട് കഴിഞ്ഞപെരുന്നാക്കോ അയിന്നെ മുന്ന ത്തെ പെരുന്നാക്കെറ്റവും വയനാടോ എല്ലാരുംകൂടി പിന്നെ മൈസൂര് പോയിന് ബൈക്കുംമല്
ആഹ് ബേയ്ക്കുമലോമൈസൂരിലോ
ആഹ് ലോങ്ങായിട്ട് ചെറുതിനിം കൊണ്ട് മോളെ ഞൻ ഇന്റെ പേരേലാക്കി ഞാനും വെല്ല്യമോനുംചെറ്യേമോളും കൂടി
ഹസ്ബെൻഡ്ലേനു
ആ ഹസ്ബന്റ് ണ്ട്‌ ഹസ്ബന്റ് ഡ്രൈവറ് അങ്ങനെ മൂന്നാൾക്ക് ഞങ്ങള് മുതച്ഛനും മുതച്ചിംഒര് ബൈക്ക്മേല് കുട്ടിൾ ഒരു വെക്കുമല് അങ്ങനെ അങ്ങനട് പോയി ഏ ചോരട് കേറിപിന്നെ ആഹ് നമ്മളെ ഫോറസ്റ്റ് അട് കേറി പിന്നെ പൊറത്തറങ്ങ്ണവരെ ഒടിം വണ്ടി ത്താൻ പറ്റൂലല്ലോ ഇര്ന്ന് ഊരന്റെ ഉൂപ്പാട്ളക്കീന് മ് ആഹ് രാത്രി രാത്രി ഞങ്ങള് തിരി ച്ചരുമ്പോ രാത്രി പെട്ട്ണ് ഫോറസ്റ്റില് ഉം നല്ലരസ ണ്ടായിനി ആ മൃഗങ്ങളൊക്കെ കാണാന്
ആ കൊറചേരം കൊയപ്പണ്ടാവുല്ല പിന്നെമ്മുക്ക്
പേടിആവും പിന്നെ ഇവർക്കൊക്കെ പിന്നെ എക്സ്പീരിയൻസ്ണ്ട് വണ്ടി പോണ ആൾക്കാരായതോണ്ട് അങ്ങനെ വെല്യ പേടിയില്ലഓർക്ക്
ഉം
ഞങ്ങല്ങ്ങനെ കുരങ്ങന്മാരൊക്കെ ങ്ങനെ മ്മള് ബൈക്കുമന്ന് കളിക്കു കളിപ്പിക്കുമ്പളേ നമ്മളെ മേത്ക്കട് വെരും ഇവർക്കാണെങ്കിൽ അഹ് രു പേടില്ല മേത്തക്ക് വാരോന്ള്ള നമ്മള ങ്ങന്ട്ട് കളിപ്പിക്കാൻ വേണ്ടിട്ട്അയ്ടളഅട്ത്ത്ന്ഇങ്ങനെ താക്കും
ആ നമ്മള് പിന്നെന്തായികെയ്‌ഞ്ഞാല് പെട്ട്ഴിഞ്ഞാപെ
പെട്ടുംഉംആനനൊക്കെ പെട്ടാലേയ്
ങ്ങൾ അങ്ങനെ ലോങ്ങായിട്ട് ബൈക്കുമെ പോയിട്ടന്നില്ല ഫുള് കാറെന്നെ പോവല് ചെറ്യേ കുട്യോക്കെ ആവുമ്പോ
ആതന്നെ പക്ഷെ കുട്ടളീംകൊണ്ടൊക്കെ എല്ലാരും ഇപ്പം പോവണൊക്കെ ണ്ട്ട്ടോ പോവണോൽക്ക് എങ്ങനിം പോകാ
ആ് പക്ഷെ പോണ യാത്ര കൊർ ചെയ്ഞ്ഞമ്മുക്കെന്നെ കുറെ നേരം ഇരുന്നാലുംഒക്കെ എടുങ്ങാറല്ലേ വേദനയും വര്ത്തൊക്കെ വരും ചെയ്യും ആഹ നമ്മൾ കാറിൽ പോവല്ലോ അവിടെ ഊട്ടിയും മറ്റുംടത്തൊക്കെ കൊടെക്കന്നാല് അങ്ങോട്ടൊക്കെ പോവ ഉമ് ഇവിടെത്തെ ഫാമിലി ആയിട്ട് ഊട്ടി ആഹ
അവിട്ത്തൊക്കെ തണ്പ്പ്‌ ല്ലേ നലത്തൊക്കെ ഐസും കട്ടവെച്ച മായിരിയ ശോക്സ് ഇട്ട് നടക്കണം
ഇതിന് മാണ്ടി ആഹ് മറ്റേ ഇതില്ള്ള ടൈം പോയിനി മഞ്ഞ് ണ്ട് പർഞ്ഞാണ്ട് ആഹ് അഹ് ഞങ്ങള് അന്ന് പോയ കഴിഞ്ഞിട്ടില്ല അവ്ടെ ലീവ് കട്ടൂലേ ഹസ്ബൻഡിന്റെ ആകെ മാസം ഒര് ലീവ് ആണ് ഇള്ള് കമ്പനീന്ന്
ഇന്റെ ഹസ്പന്റ് കണ്ടി നീ ഇന്റെ ഹസബെറ്റ് ടൂറിസ്റ്റ് ബസ്സില്ല അപ്പൊ ആഹ് ടൈമില് നല്ല ഊട്ടിട്രി ഉണ്ടാവല്ലോ ന്ന്ട്ട് പിന്നെ മഞ്ഞ് അഹ് കണ്ടിനി ഊട്ടിയില്
ആതില് ആഹ് മാസത്തിലാണ് പോയത് പക്ഷെ നമ്മുക്ക് മഞ്ഞ്കണ്ടില്ലെ പെരും തണുപ്പ് ആഹ് തണുപ്പോ ർഞ്ഞാ തണുപ്പ്
യെല്ലോ കളറ് ഫ്ലവർ വിരിയ്ണ ടൈമ് ഉണ്ടായിനില്ലോ ഊട്ടിയില് അന്നും ഇന്റെ ഹസ്ബൻഡ് കണ്ടീനി അനോ ട്രിപ്പ്‌ള്ളപ്പോ ടൈമില് ഉം
ആഹ് അന്ന് കൊറെ പ്ലാൻ ഇട്ട് സണ്ട ആയപ്പോത്തിന് അത് കഴിഞ് പറഞ്ഞ് ഞങ്ങക്ക് സണ്ടേ ഒഴിവ് കിട്ടൊള്ളു ശനിയാച്ചിം സണ്ടേ ഇത് കിട്ട ശനിയാഴ്ച ലീവ് ഇട്കാം പ- പറ്റള്ളൂ ഇട്ക്കാണെങ്കി
ആഹ് അങ്ങനെ ഉം ഇവിടെ ഊട്ടില് അന്നാ മഞ്ഞ് വീണ ടൈമ് ബൈക്കുമലും കാറ്ലൊ
ഹോ ഔ കാറില് ല്ലന്നെ ഞങ്ങള് പെട്ട്ണ് കാർണം പൊതപ്പ്കൊണ്ടോ ക്യായാൾ നെല്ത്ത് വിരിക്യാനും മാണ്ടി ഫുഡ് കഴിക്കാനും മാണ്ടി കൊണ്ടോ തേനി ങ്ങട്ട് ഞങ്ങള് പോയ്ച്ച് കുത്തർക്കേനീ
അതന്നെ നമുക്ക്പ്പോ ഉം ആഹ് തണ്പന്നേ സൈക്കൂല പിന്നെപ്പോ മഞ്ഞ് വിക്ണ ടൈമും കൂടി
ആഹ് കൈമക്കെ സോക്സിഡണ്ട ആഹ് കോലത്ത് നമ്മള് ചുണ്ട് ഇതുവരെ നമ്മള് വർത്താനം പറഞ്ഞിട്ട് തന്നെ തൊള്ളക്കൂടെ ഇത് ഇങ്ങന
ആഹ് പക്ഷെ നമ്മളാ ആഹ് ക്ലൈമറ്റ്ന്ന് നിന്ന് ഇങ്ങോട്ട് പോരുമ്പോ നമുക്ക് ചട പിന്നെ മിസ് ആവും ചെയ്യുട്ടോ ഒന്നുകൂടി ഒന്ന് എ പോവാനും തോന്നും
ചേഞ്ച് ചെയ്യും പക്ഷേ നമ്മ കുറ്റം പറയും ചെയ്യും പക്ഷെ നല്ല രസേനിട്ടൊ ഉം ചെറിയ പൈത മക്കള് ഉം ഔ ഇന്റെ മോനൊക്കെ വെർക്കെനി കു ഇത്രന്ന് ഓനെയൊക്കെ തണുപ്പ് ഇതൊക്കെ ഇട്ടോടുത്തിട്ടും വെർച്ചീട്ട് പക്ഷെ നല്ല വെയില്ണ്ട് ആഹ് ടൈമില് വെയില്ണ്ട് തണുപ്പ് ഉം
അവുട്ത്തെ തുണിയും കുപ്പായൊക്കെ എങ്ങനെ ഒണങ്ങലാവോ
ഓര രു തണുപ്പ് ഒണങ്ങിയാലും ആഹ് തണുപ്പ് ന്നെല്ലെ ഓ ശീല ആയിലെ ഉം പക്ഷെ നട്ട് ഉച്ച ടൈമാത് രണ്ട്മണി മൂന്നമണിഒക്കൊ പന്ത്രണ്ട മണി ആഹ് ടൈമ ഒക്കെ നല്ല തണുപ്പേനി അവ്ടെ ഞങ്ങളന്ന് പോയന്ന് അഹ് ഞങ്ങൾ അയിന്റെ മുന്നൊക്കെ പോയോണ്ട് ഞങ്ങള് ഈ പ്രാവശ്യം അങ്ങോട്ട് പോയിട്ടില്ല ഏകദേശം ങ്ങളവിടെ പോയ ലൗ ഡേ ഒക്കെല്ലേ ആഹ് ഒരു തീവണ്ടിന്റെ ത്ത്
ആഹ് നിങ്ങൾ ഇവട്ക്ക് പോയതോ മറ്റേ കൂനൂര് ട്രെയിനില് പോയോ
ട്രെയിനി കേറിട്ടില്ല അതഹ് എപ്പളും കിട്ടൂലല്ലോ ആഹ് ആഹ് അതെ അഹ് കാണാ പോയി
ഉം
തില്ല ആഹ് ന്ന് ഒറ്റടിക്ക് കിട്ടൂല പിന്നെ അവിടെ വെല്ലാ നിർത്തും ചെയ്ല്ല.. നമ്മള് ആദ്യേ ബുക്ക്യ്യണോ. എന്തോക്കണ്ട്..
അങ്ങനെണ്ട്. ന്നിട്ട് നമ്മള് പോയാണ്ട് അതൊന്ന് പോകണട്ടോ നല്ല എക്സ്പീരിയൻസ് ഏര്
ആഹ് നല്ല രസണ്ടാവുല്ല പഷേ അമ്മള് കാറ്ട്ത്ത് പോണവുമ്പോ പിന്നെ.. അവടെ എറങ്ങിക്കഴിഞ്ഞാ പിന്നെ നമ്മള് റിട്ടേൺ വരുമ്പോത്തിന്, ആഹ് ഹ
പിന്നെ അവുടുന്ന് പിന്നെ ഇങ്ങൊട്ടന്നെത്തണം.
മ്മ്ഹ് എപ്പോളു ട്രെയിൻ ഇല്ലല്ലോ, അപ്പൊ പിന്നെ കൊറച്ച് മെനകെട നമ്മള് നേരത്തെ പ്ലൻ ചെയ്ത ആടൈം മ്മിങ്ങെത്തണം, രാവിലെ തന്നെ എത്തിയാലേ നമ്മക്ക് ഇനിപ്പോ നൈറ്റ് ഇതായാലോ. മ്ഹ്, പിന്നെ കുട്ട്യോള്താവുമ്പോ ഫുഡ്ഡയ് ക്കലും ഒന്ന് ബാത്റൂം എല്ലാരും പോയ പിന്നെ അവടന്ന് എറങ്ങലു അങ്ങനെകേട്ട് ഞങ്ങള് കൊറെട് ആഹ് അവടെ മറ്റേ തട തീക്പോയിന്ന്.
എവിട്ക്?
ഹോ മറ്റേ പെയിൻ ഫോറസ്റ്റില്ലേ അങ്ങ ട്ട്ക്കൊ പോയി, ആഹ് പൈൻ ഫോറസ്ററ് ആഹ് അവടെക്കേ നല്ല വ്യൂആല്ലേ ഫോട്ടോടുക്കാൻ പറ്റി ആഹ് ഞങ്ങള് ഫാമിലിയായിട്ട് പോയി കൊറച്ചു മുന്നേ.
മ്മ്ഹ്, പിന്നെ ഒറ്റയ്ക്ക് പോയിന് ഹസ്ബൻഡിന്റെ പെര ആ ബസ്സിന് ഹസ്ബൻഡനും ബസ്സിനും പോയിന്
ആഹ് ആഹ് ഞങ്ങള് ഇവിടെ പോവല് ണ്ട് എല്ലാ കൊല്ലോം പോവൽണ്ട്. വെക്കേഷല് ഫാമിലി എല്ലാ അല്ല ഞങ്ങള് ഇവിടുത്തെ ഫാമിലി എല്ലാരും കൂടെ എല്ലാ സ്റ്റേ സ്റ്റേക്ക് പോവലുണ്ട് ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം വയനാട് അയിന്റെ മുന്നത്തെ പ്രാവശ്യം വയനാട്
ഉം അങ്ങനെ പോവണം അയിന് ഇന്റെ ഫാമിലീസിനൊന്നും ഇങ്ങനെ ഈ റിസോർട്ട് താല്പര്യല്ല ഇങ്ങനെ എല്ലാരും കൂടി പോയി അങ്ങനെ നിക്ണത് അവിടുത്തെ ഫാമിലിക്ക് താല്പര്യല്ല, ഈ ഹസ്ബന്റിന്റെ ഫാമിലീല് താല്പര്യംണ്ട്ട്ടോ, പിന്നെ ഞങ്ങൾ പോയിട്ടില്ല ഇനി എളച്ചന്മാരൊക്കെ വന്ന്ട്ട് പോണം.
എല്ലാ പ്രാവശ്യം പോണതാ നവംബർ ജൂൺ ഇതിലൊക്കെ നവംബറില് നവംബർ ഡിസംബർ ആടുത്തിട്ട്, ആഹ് ആ.
മ്മ്ഹ്